ആക്കുവാ?
ഓ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന്, മഴയൊക്കെ ആയാരണം, മഴ കണ്ടൊരു ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക് ക്കേയിരുന്നു. അവിടെ എങ്ങനെ ചായകുടി ഒക്കെ കഴിഞ്ഞോ?
ഇല്ലില്ല ചായ ഇടണം, അച്ഛൻ വന്നപ്പം പരിപ്പ് വടയും, ഉഴുന്ന് വടയൊക്കെ മേടിച്ച് കൊണ്ട് വച്ചേക്കുന്നു.
ആഹ് ആഹ്, ഈ മഴയത്ത് ചൂടോടെ അതൊക്കെ കം അയിന്റെ കൂടെ കഴിക്കാനും നല്ലത്. ഒരു ചായയൊക്കെ ഇട്ടേ.
അതാ, ഒരു കട്ടനോ ചായയോ?
ഉം, കുഞ്ഞ് എന്താ? കുഞ്ഞൊക്കെ വന്നോ? എങ്ങനെരു കുഞ്ഞുണ്ടോ?
വിളിച്ചോണ്ട് വന്നു, മൂന്ന് മണി ആയപ്പോ.
ആണല്ലെ, എന്തേയ് ആളെന്തേയ് ഒറങ്ങുവാണോ അതോ?
ഇല്ലില്ല, വന്നപ്പയേ ടി വി ടി വി.
ടി വി യിലല്ലേ?
ആഹ്, ടി വി ഇട്ടട്ടൊരു കളിയില്ല, ടി വി കാണലോട ആഗ്രഹം.
ഉം, എന്ത കാർട്ടൂണൊക്കെയാണോ കാണുന്നേ
ആഹ്, കാർട്ടൂൺ തന്നെ.
മ് മ്, ഞാനാണെങ്കി വിചാരിച് ച്ച് ഇവിടെ കുറച്ച് കപ്പ ഇരിക്കുന്നു, കപ്പ ബിരിയാണി വെച്ചാലോ എന്ന് വിചാരിക്ക. പക്ഷെ എനിക്കത് ഒണ്ടാക്കാനറിയില്ല. അപ്പോ ഞാങ്കര്തി എന്തെങ്കിലും ഒരു ഇതിനകത്ത് നോക്കിയട്ടെ..
ആഹ്, യൂട്യൂബിലൊക്കെ കൊറേ വീഡിയോസ് ഒണ്ടല്ലോ, ഫുഡിന്റെ അങ്ങനെ.
ഇപ്പൊ കപ്പ കപ്പ ബിരിയാണി ഒണ്ടാക്കാന്ന് വിചാരിച്ച്, ഇന്നലെ വാങ്ങിച്ച കൊറച്ച് ബീഫ് ഇരിപ്പുണ്ട്.
ആഹ്, അപ്പൊ പിന്നെ എന്താ ഒണ്ടാക്ക് ധൈര്യായി ട്ടിങ്ങനെക്കെ പഠി
ആഹ്, അതെന്നെ ഞാനും വിജാരിച്ച് ഒന്ന് ഉണ്ടാക്കി നോ ക്ക, പ എ എന്തായാലും പരീക്ഷണം ആയാലും നമ്മളൊന്ന് ചത് നോക്കുന്നൊണ്ടല്ലോ.
അതാ ഉം കപ്പ ബിരിയാണി, അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട് ട്ടില്ല. റൈസ് വേണ്ടല്ലേ കപ്പ ബിരിയാണിക്ക്?
റൈസ് വേണ്ട, നമ്മള് കപ്പയ അതിനകത്ത്, കപ്പയും നമ്മള് ബീഫും കൂടെ ഒരുമിച്ച് ഇ ട്ട് അങ്ങ് ഉണ്ടാക്കുവല്ലേ. അല്ലെങ്കില് നമ്മള് ബീഫ് കറി ഉണ്ടെങ്കി, കപ്പ നല്ല പോലെ വേവിച്ച് അയിന്റൂടെട്ട് ഒടച്ചെടുത്താല് എന്നിട്ടൊന്ന് ജസ്റ്റ് ഇട്ട് ആ ചീനച്ചട്ടിയില്ട്ടൊന്ന് വേവിച്ചേ ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞെടുത്താലും മതി, നല്ല ടേസ്റ്റാ.
അതാ, ഇതുവരെ കയി കഴിച്ചിട്ടില്ല ഞാൻ. കപ് ബീഫ് പ്രത്യേകിച്ച് ക പ്പ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അത അത് ഇങ്ങനെ മിക്സ് ആക്കി.
ആഹ്, അങ്ങനെ മിക്സ്സാക്കി കഴിക്കണം നല്ല ടേസ്റ്റ. ഞങ്ങള് പണ്ടൊക്കെ നമ്മള് ഈ ഒരു സമയത്ത് ഭയങ്കര ട്രെന്റിങ്ങായിയിരുന്നു ഈ കപ്പ ബിരിയാണിക്ക് പിന്നെയും. ഇപ്പം ഇങ്ങനെയുള്ള മോമോസ്. പിന്നെ എന്തോ ഒരു കുനാഫെ ടൈപ്പ് അല്ലല്ലോ, വേറൊരു സംഭവം ഒണ്ടല്ലോ?
ഏത് ദുബൈ ചോക്ക്ളയ്റ്റോ
ദുബായ് ചോക്ക്ളയ്റ്റ്‌ ഇപ്പം വേറെ ഒന്നും വന്നില്ലായിരുന്നോ സൈനില വാനോ അല്ലെ എന്തോ എന്തൊരു സംഭവം ഇല്ലേ
ആഹ് ആചോ നല്ല ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് മേ അ
ആഹ് അതന്നെ അതന്നെ അതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്
അതെ അതൊക്കെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ അത്ര ഒന്നും പോത്തില്ല മാക്സിമം
ഉം ആന്നന്നാ വിലയോ ഭയങ്കര വിലയല്ലേ
ഉം ഇരുന്നൂറ്റമ്പത് അങ്ങാണ്ടണ് സ്റ്റാർട്ടിങ്
ആണല്ലേ